ആഹ എന്തൊക്കെ വിശേഷം
എന്താ കൊറെ ആയല്ലോ വിളിച്ചിട്ട്?
തിരക്കല്ലേ, അതെ അതെ വെക്കേഷൻ ആയാൽ കുട്ടികളുമായി ബഹളം ഒക്കേ ആയില്ലേ, ഹിഹി ഹി, കുട്ടികളെയും കൊണ്ട് എവിടെ എങ്കിലും ഒക്കെയ് പോയോ? ഉം..
ഇല്ല അപ്പൊ പ്രത്യേകിച്ച് പോയിട്ടൊന്നുംല്ല ഇവിടെ അടുത്തൊരു പാർക്ക് ഇണ്ട് അങ്ങനെ പോയി പിന്നെ ഞങ്ങള് ബാംഗ്ലൂര് ഒന്ന് പോയ സമയത്ത് ജസ്റ്റ് മൈസൂരൊക്കെ ഒന്ന്- ഈ കറങ്ങി പോന്നു- ആ ടൂറ്ന്നല്ല വേറെ ആവിശ്യം. വിശ്യത്തിന് പോയതാണ്
ആഹ് നേരെ ട്രിപ്പ് ആക്കി മാറ്റിയ
ആഹ അതെതെ തിരിച്ചു പോന്നപ്പോ മൈസൂര് ടിപ്പു സുൽത്താൻന്റെ കോട്ടാ പിന്നെ അവിടെ ഒരു സൂ ഉണ്ട് ഉ ഉ അങ്ങനെ അവിടെ ചേർന്ന് പോയി കണ്ടു പോന്നു ഏ നിങ്ങൾ എവിടെ ആ പോയത്?
നമ്മള് ഇപ്പ വെക്കേഷൻ ആയിട്ടുള്ളല്ലേ നമ്മളവിടെക്കൊക്കെ പോയിട്ടുണ്ട് വെക്കേഷനിലും പോയിണ്ട് അല്ലാതെയും പോകറുണ്ട് ആ ട്രിപ്പ് ഒക്കെ പോയാൽ നമുക്ക് ഭയങ്കര ഹാപ്പ ക്കല്ലെ
ആഹ പിന്നെ നല്ലൊരു സന്തോഷം ആഹ അതൊക്കെ തിരിച്ച വരുമ്പോ നല്ല മനസ്സിലേക്ക് എവിടെയാ പോയത് നിങ്ങള്
നമ്മള് ബാംഗ്ലൂര് മൈസൂര് പിന്നെ ഡൽഹി അജ്മീർ ആ ആഗ്രെ മുത്തുപട്ട അങ്ങനെയൊക്കെ തുടങ്ങി ഓ
കണ്ടത്
ഡൽഹിൽ നമ്മള് മെയിൻ ആയിട്ട് നമ്മള് കണ്ടത് താജ്മഹലിന്റെ അവിടെ തന്നെയാ പോയത് പിന്നെ നമ്മള് ഇന്ത്യഗേറ്റ് ഇല്ലേ
ആഹ അത് കണ്ടു അതെ ഉ എത്ര ദിവസത്തെയാ
നമ്മള് പിന്ന അജ്മീർ അറിയോ
ആ ആ
ആ അവിടെ ആ അവിടെ പോവാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അപ്പം പിന്നെ അതുവഴി പോന്നിന്ന് പറഞ്ഞു ഡൽഹി ആഗ്ര മുത്തുപ്പേട്ട അപ്പോ അങ്ങനെ പോയതാ എനിക്ക് തോന്നുന്നു പത്ത് ഒരു പത്തു പതിനഞ്ചു ദിവസം എന്തായാലും ആയിട്ടുണ്ട്
അതെ ആഹ എങ്ങനെ പോയത് എന്തിലാ പോയത്
ട്രെയിനില്
ആഹ അത് ശരി
ആഹ് നമ്മള് കുറച്ച് നമ്മടെ ഫാമിലിന്ന് കുറച്ച് അധികം ആളുണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടെ പോയതോ
ആഹ
ആ അപ്പൊ വെറുതെ നമ്മളെല്ലാം എവിടെയും ട്രിപ്പ്‌ പോവാം ട്രിപ്പ് പോവാന്ന് പറഞ്ഞു അങ്ങനെ എന്താ പറയാ ഒരു പെട്ടെന്നുള്ളെയായിരുന്നു മുൻകൂട്ടി നമ്മള് പ്ലാൻ ചെയ്തിട്ട് റ്റോ അങ്ങനെയൊന്നുമല്ല എല്ലാരെടുത്തും പറഞ്ഞു പക്ഷെ അധികം ഡ്രസ്സ് കാര്യങ്ങള് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നമ്മള് ഇവിടം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് നമുക്കത്ര പെട്ടെന്ന്
ആഹ് ഇതന്ന ഉ
അതുകൊണ്ട് എല്ലാരും ഫുഡിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ചു പിന്നെ നമ്മള് യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഗ്യാസ് അടുപ്പുണ്ട് ഇങ്ങനെ പോകുമ്പോ കൊണ്ട് നടക്കുന്ന
ഉം ഉം അവ കൊണ്ടു പോയില്ലേ
സാധനങ്ങളൊക്കെ എടുത്ത് ന നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എല്ലാം എടുത്ത് ട്ട പോയിട്ട്
അപ്പൊ ഇങ്ങനെ ട്രെയിനിില് അങ്ങോട്ടു പോയോ അപ്പൊ ട്രെയിൻ ഇറങ്ങുമ്പോള് നമ്മള് അതും എടുക്കെ അതുംകൊണ്ട്‌ പോവേ
ആഹ് എല്ലാ സാനങ്ങളും എടുത്തിട്ട് പോയി അപ്പം പി നമ്മള് റൂമെടു
ആഹ ആഹ റൂമില് കൊണ്ടുവെച്ച
റൂമിൽ കൊണ്ട് വെക്കും എന്നിട്ട് നമ്മൾ കറങ്ങാൻ പോകും
ഉ അയിശരി റൂം എടുക്കുമ്പോ എന്താ അങ്ങനെ ഒ അവിടെ ചെന്നിറങ്ങിട്ടാണോ നേരെ അങ്ങോട്ട് ട്രെയിൻ കിട്ടിയോ അത് ഇറങ്ങി കയറണ്ടേ
ഇറങ്ങി
ആ എത്ര ദിവസം പിടിച്ചു അവിടെ എത്താൻ തന്നെ
നമ്മള് ഒരു രണ്ടു ദിവസം എപ്പം പറയുന്നങ്കില് നൈറ്റും മോർണിങ് കൂടി ച്ചു വരുമ്പ രണ്ടു ദിവസം
രണ്ടു ദിവസം അങ്ങോട്ടില്ലേ ആ അത് അവിടൊക്കെ പോവാനും വേണോട്ടാ ഒരു ഭാഗ്യം ല്ലേ താജ്മഹല് കാണാനും ഏ
ആഹ് അനേ പറയാ
ഉം അതൊക്കെ എല്ലാരും ഇങ്ങനെ ഫാമിലിായിട്ട് പോവാൻ ഒരു മനസ്സും വേണം എല്ലാരും ഒന്നിച്ച്
ആഹ അതെ അതെ ആ എല്ലരുോടയും പോകുമ്പോ ആഹ അ നമ്മള് ഹസ്ബൻഡിന്റെ ഫാമിലി പറഞ്ഞല് ഇവര് പൊതുവേ ട്രി പ്പിന്റെ ആൾക്കാരാം
ആഹ് അ ശെരി ആ
ഇത്ര എന്താ പറയാ ആദ്യമന്നും അങ്ങനെ ട്രിപ്പ് ഭയങ്കര ഇഷ്ടുള്ളനെ ഭയങ്ക കറങ്ങാൻ പോണം അങ്ങനെ വ്യക്തിയായിരുന്നില്ല ഞാൻ വേഗം പെട്ടെന്ന് ടയർഡ് ആാവും വേഗം ക്ഷീണം പിടിക്കും എനിക്ക് ഓവറായിട്ട് യാത്ര ചെയ്താല് പിന്നെ ആ് എപ്പൊ ശീലായി എന്നാലുമിപ്പത്ര വലിയ ഭയങ്കര എന്താ പറയാ ട്രിപ്പ്പോവാൻ ഭയങ്കര അങ്ങനൊന്നുമല്ല ഇവർക്ക് ഭയങ്കരമായിട്ട് ട്രിപ്പ് പോകണം ഒരു ചെറിയൊരു ലീവ് കിട്ടിയ ഇപ്പ ട്രിപ്പ് പോവാ ചിലപ്പോ ലീവ് ഒന്നും വേണ്ട. കുട്ടികളൊക്കെ ലീവ് എടുത്തിട്ട് പോവാ അടുത്തന്നെയാണ് ഹസ്ബൻഡിന്റെ മൊത്തം ഫാമിലി. ള്ളത് ഉപ്പാന്റെ ഏട്ടല്ല അനീറെ മക്കള് അങ്ങനെ വലിയ കുടുംബം അവടെ എല്ലാരും അടുത്തടുത്തന്നെയാ
ആഹ് ഒന്നിച്ച് തീരുമാനം എടുത്തിട്ടാണ് പോവും.
ഒരേ പ്രായക്കാരായിട്ടു തന്നെ അങ്ങനെ കുറെേ ആൾക്കാരുണ്ട്. എന്റെ ഹസ്ബന്റിന്റെ പ്രായമുള്ളന്നെ ഉപ്പാന്റെേ ഏട്ടന്മാര് അനിയന്റെ മക്കളൊക്കെ അങ്ങനെ കുറേ അപ്പോ ഇവർ ഭയങ്കരമായിട്ട് എല്ലാത്തിനും ആവേശം ഉണ്ടാവല്ലോ ഒരേ പ്രായക്കാരാകുമ്പോ ഭയങ്കര മഷാണ് പ്ലാൻ ചെയ്യലും ഒക്കെ ഒരുപോലെ ഉണ്ടാവും ചല ടൈമില് നമുക്ക് ദേഷ്യ പിടിക്കില്ല ആ സിറ്റേഷൻ
ആഹ് പോവാ അപ്പൊ പൈസയും വേണല്ലേ ആഹ്
എടുക്കുമ്പോ നമുക്ക് വലങ്ങണ പൈസാവില്ല. എല്ലാരും കൂടി എട്ക്കലാ ഫാമിലിയായ്ട്ട് അയിന് നമ്മള് റൂം എടുക്കാന്ന് പറഞ്ഞാ ഏ ഒന്നുല്ല ഞാന് ഹസ്ബന്റ് ആന് വൈഫ് അങ്ങനെ എടുക്കൂല പെണ്ണുങ്ങളെല്ലാവരൂടെ ഒരു റൂമില് ആണുങ്ങൾെല്ലാവരും ഒരു റൂമില് അങ്ങനെ എടുക്കുള്ളൂ ആ അല്ലെങ്കിൽ പിന്നെ വലിയൊരു കോളം പോല ആയി ബുക്ക് ചെയ്യും അതാവകുമ്പോ പിന്നെ ആ അപ്പഴ നമുക്ക് അങ്ങനെ വലിയ പൈസ ആകൂല ആഹ
ഉം
പിന്നെ ഫുഡൊക്കെ മാക്സിമം നമ്മള് ഉണ്ടാക്കിട്ട് തന്നെ എടുക്കും. പിന്നെ നങ്ങനെ ഭയങ്കര ഫുഡികളായിട്ട് ആരുല്ല എല്ലാവർക്കും ട്രിപ്പ് പോണം.
ആ അത്രേ ഉള്ളൂ ല്ലേ ഫുഡ് ഒന്നും പുറത്തന്ന് ഹോട്ടല കഴിക്കാ ആ
ആരും അങ്ങനെഴിക്കൂല വയറിന് ശരിയാകൂലാ ഫുഡിനെ കുറിച്ച് വലിയ ഇതല്ല പക്ഷെ ട്രിപ്പു പോവും അതാണ് മെയിൻ അതെവിടെയാണെങ്കിലും പ്രശ്നല്ലാ ആഹ് അവിടുന്ന് വാങ്ങാൻ പറ്റുമോ നമ്മള് പഴമൊക്കെ കുറേ കൊണ്ടോവും ഒരുപാട് പഴമൊക്കെ ആട്ട് നമ്മള് കുറ കൊണ്ടുപോകും ആ പഴം കൊട്ട ഒരു ആ നല്ലോണ്ണം പഴ അതല്ല ഒത്ത പഴുപ്പുള്ള അവര് പഴുത്തത്ത് വരുന്ന പഴംണ്ടാവുള്ള അങ്ങനത്തത് കുറെേ കൊണ്ടു പോകും പിന്നെ ഒരു ദിവസം ഫുള്ള് കഴിക്കാനുള്ള ഫുഡ്‌ കൊണ്ടോവും അപ്പം ഇന്നിപ്പ നമ്മള് ചില രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ചോറ് വൈകുന്നേരം ചായേറത് പിന്നെ അന്നത്തെ രാത്രിക ഫുഡും ഫുള് നമ്മള് കൊണ്ടോവും പിന്നെ നമ്മൾ ഈ ചപ്പാത്തി ഓരോരുത്തരും ഓരോന്ന് എടുക്കും ഇപ്പൊ നമ്മൾ ചോറാണെങ്കിൽ. കറയും പിന്നെ ചപ്പാത്തി അങ്ങത്തെ ഓരോര്ത്തര് ഓരോര്ത്തര് പിന്നെ ഈ ചപ്പാത്തിയും പത്തിരി ഒക്കെ ആഫ് വേവിൽ വെച്ചിട്ട് പാക്ക് ചെയ്തിട്ടെടുക്കും. ആഹ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മള മാക്സിമം ഫുഡ് നമ്മള ഹോംലി ഫുഡ് അതന്നെടും
ആഹ് ശരി നല്ലതാ അങ്ങനെ ആകുമ്പോ നമ്മുക്ക് പോവലും ആയി ക്ക് അധികം ചെലവില്ല മനസ്സും ഉ നമ്മ ടെൻഷനും കൊറെ ഫ്രീ ആവും
എല്ലാപ്പളും നമ്മള് രസംണ്ടാവൂല
കൂടെ
അതെ അതെ നമ്മള് ഒരാൾ മടിച്ച പിന്നെ എല്ലാരും. അതെന്താ ഇങ്ങനെ ഇ ഗോവ ട്രിപ്പ് ഒക്കെ പോന്നില്ല രസല്ലേ പിന്നെ ഒരാള് മടിച്ച നിന്ന ശരി എന്ന ഞാനും പോുന്നില്ല പിന്നെ നമ്മള് കാരണം ഓരോ ട്രിപ്പ് കൊള്ളണ്ടല്ലോ വെച്ചിട്ട് നമ്മള് വീണ്ടും ആ ശെരി വരാ
ഉം ഉം ഉ
അങ്ങനെയൊക്കെ പോണത് ഉണ്ടാവും ഊ ഇളയ കൊണ്ടൊക്കെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ലോങ്കക്കെ പോക്പഴേ.
ആഹ ആഹ് ഇവിടെ എൻറെ ഹസ്ബൻഡ് പോവും നമ്മൾ ടൂറ് ചെറുതായിട്ട് ഇതില് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും പക്ഷേ ആൾ ക്ക് ഇഷ്ടം വീട്ടിലിരിക്കണതാ എന്റ വീട് ആള് ഗൾ ആണ് എന്നാലും നാട്ടിൽ വന്നാലും നമ്മള് ചെറിയ സ്ഥലത്ത് കൂയൊക്ക പോ- ച- അത് അല്യ ഇഷ്ടല്ല വീട്ടിലിരിക്കണ സുഖം നമ്മളെ വീട്ടിലിരിക്കണ സുഖം പൊറത്ത് പോയാൽ കിട്ടൂ
അതെന്നെ ഞാൻ പറയലേ ഹസ്ബൻഡ് പറയും എന്തൊരു സ് സാധനോന്ന് പറയും
ആഹ ന്റ മോള്
പോവാഞ്ഞിട്ട പ്രശ്നം ഇവിടെ ഒരുത്തി ട്രിപ്പ്‌ പോണന്ന് പറഞ്ഞാ അപ്പൊ തുടങ്ങി മുഖ ലും ഒന്നും പാക്ക് ചെയ്ത് വെക്കൂല
ആ ഇവിടെ എന്റെ വലുതും അങ്ങനെ വ- മോള് ഏ് അവക്കും ഇഷ്ടല്ല പോണത് ആ കണക്കന്നെയാണ് ഒപ്പേ എന്ന എന്റെ ചെറുത് പോവിലേ പോവിലേ പോവിലേന്ന് ചോദിച്ചു എനിക്കും വ വലിയ ഇഷ്ടൊന്നുമില്ല അപ്പൊ ഞാന് ഇവള ആഗ്രഹത്തിന് അപ്പോ ചിലപ്പോ ഞ- ഞങ്ങള് തെററ്റുന്ന തന്നെ ഇത് പറഞ്ഞിട്ടാണ് അപ്പൊ ആ പോവാന്നൊക്കെ പറയും പറയും ഹുസ്ബൻഡ് ആയിക്കോട്ടെ പോകാം പക്ഷെ അതിന് ഇങ്ങോട്ട് വീട്ടിലി നമ്മളെ വീട്ടിലിരിന്ന് നമ്മൾ സംസാരിച്ച് വീട്ടിലിരിക്കണ രസം അവിടെ കിട്ടാന്ന്ോക്കും
അതയാ പറയാ ആ സമയം പോലെ ഇവിടെ നന്നായിട്ട് ഉറങ്ങാം അ ആഹ ഉറക്കില്ല ഒരുപാടങ്ങു കഷ്ടപ്പെടല്ലേ ഇവിടെ എഴുന്നേറ്റന്ന് പറയാനാ
ആ
ഇതെന്നെ വിളിക്കന്നെ ചെയ്യും ഉറക്കുമണ്ടിലി ഉറക്കുമണ്ടിലി വിളിക്ക
ആരെങ്കിലുമൊക്കെ ഇപ്പ സ്റ്റാറ്റസ് ആണുമ്പ അവരവിടെ പോയി ഇവരവിടെ പോയി അപ്പം അവര് ക്ലാസ് ക്ലാസ്മേറ്റ് ഇണ്ട് അപ്പൊ അവള് സ്റ്റാറ്റസിന്നലെ കണ്ടേ അപ്പോൾ അവര് പൂളിലോ അവിടെ പോയിട്ട് നല്ല രസട്ടോ പൂളിൽ ചാടുന്ന പൂളിലൊന്നും തീര- ഉണ്ടോലത് അത് മറ്റേ മറ്റേ മറ്റ് ള്ള ആണെ അയ്ലെ എല്ലാരും ചാടുന്നതാണ് മു താണ് മസ്തിഷ്ക ജോരം ഇണ്ടാകും ഏഹ് എന്നൊക്കെ പറഞ് കൊണ്ടാവൂലേ എനിക്കണ ഈ പൂള് ഭയങ്കര ഇഷ്ട അയിൽ ഞാൻ പറഞ്ഞു നിങ്ങളണ്ടാ ശമീടട് ക്കെ പൂളി പോയത് അത് അവര വിടെ അടുത്ത തോരു വെള്ളച്ചാട്ടണ്ട് അവിടെയാണ പോയത് എഹ് അവയാണ് അടുത്ത പ്രാവശ്യം വന്ന എ എന്തായാലും ഞാങ്ങളെ പൂളക്കൊണ്ടോകുന്നറഞ്ങ്ങാണ്ട് അപോ ആ പോന്നപിന്നെ പോന്നാലല്ലേപറഞ്ഞെ അപ്പം നിനക്ക് വേറെ വേറെ എടലും പൂളെ എന്തായാലും കൊണ്ടാവൂല അ മൂത്രേയ്ച്ച വെള്ളത്തി ചടി കളിക്കാനായിക്കും
ഹ്‌ ഹ്‌ ഹ്‌ ചെല ആൾക്കാർക്ക് ഭക്ഷണം അയ്ന് പിടിക്കൂല്ല
ആഹ് ആ പറ്റില്ല ഉം അലർജി വരും ഉം പിന്നെപ്പ അതിക് കൂടെ ഇതും കൂടെ കേൾക്കല്ലേ ഈവെള്ള അങ്ങനത്തെ വെള്ളത്തിന്ന ഈ മസ്തിഷ്ക ജ്വലം വരന്ന് അത് കുട്ടിയാൾക്ക് വരുന്ന ആഹ്
നമ്മള് കാണക്ളീൻ ചിയ് പറയണം അങ്ങനക്കെ പറഞ്ഞ കൊഴപ്പല്ല ചെലപ്പോ നമ്മള് കാണും. അവര് ക്ലീൻ ചെയ്യുന്നൊക്കെ നമ്മള് ശ്രദ്ധിച്ചാലും മതിയല്ലോ ക്ലീൻ ചെയ്ത് വെള്ളം മാറ്റുന്നതൊക്കെ നമ്മൾ അറിയണം ആ ശ്രദ്ധിച്ചാലും മതി ഉം
അങ്ങനെ ആൾങ്ങനെയാണ് എന്നിട്ട് എവിടെ ഇരിക്കുമ്പോം പറയാമായിയിക്കോട്ടെ എത്ര പ്രാവ്യം വരുമ്പോ പോവാ അയിന് എന്താ പോവാറേം. ഇവിടൊണ് വന്ന് കയിഞ്ഞ് ആ മറന്ന് പോവും പിന്നെ ടൗൺ ഇനീപ്പ ഇവി- അന്നല്ല പുറത്ത് അങ്ങനെ ചെക്ക ആ പോവും. ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ അവിടെ അങ്ങ- ലോ പോയിരുന്നാലും കൊറച്ച് സമയൊക്കെ ഇരിക്കെളളു. വേക്ക് ഉട്ടിലേക്ക് വരും. വീട്ടിലങ്ങന്നെ ഇരിക്കണം അധിക എന്താ പറ ആഹ്
ഞാനിങ്ങനെ പോണതൊക്കെ സ്റ്റാറ്റസും പറയും എന്താടിനി സ്റ്റാറ്റസ് വയ്ക്കല്ലേ ഞമ്മളൊക്കെ ഇങ്ങനെ വീട്ട്ക് എനിക്കാണ് ഈ സ്റ്റാറ്റസെക്കെെയാം ഡിലീറ്റ് ചെയ്യുന്നറയും.
ആ അതാണ നമുക്ക് സ്റ്റാറ്റസ് ഇട്ന്ന കാണുമ്പോളാണ് ഞാനിങ്ങനെ
ആഹ പിന്നെ പിന്നെ ഞാൻ വെക്കല നിർത്തി പിന്നെ എനിക്കും തോന്നി നമ്മള് ചെയ്യുമ്പം ഒരുപാട് കണ്ടാവ
ആഹ ആഹ ആഹ എന്ന ഞാൻ പിന്നെ വിളിക്കാട്ടെ
ആഹ ശരിയെന്നാ ഉം